ആഹ് ഹലോ ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ആഹ് ഞാനിപ്പോ ഫ്രീയാണ് താങ്കള് ഫ്രീയല്ലേ?
ആഹ് ഫ്രീയാണ്
ആഹ് എഞ്ഞീക്ക് താങ്കളിപ്പോ കൂടുതലായിട്ട് പൊറത്തുന്നൊക്കെ പോയിക്കഴിഞ്ഞാ എന്ത് ഫുഡാണ് കൂടുതല് കഴിക്കാറ്
ഏഹ് ഞങ്ങള് ബർഗർ പിന്നെ എന്താ സാൻവിച്ച് അങ്ങനെക്കെ
ആഹ് അതൊക്കെ ഹെൽത്തി ഓപ്ഷനായിട്ട് തോന്നാറുണ്ടോ?
ഏയ് ഹെൽത്തിയൊന്നല്ല ന്നാലും കുട്ടികൾക്ക് അതൊക്കെ വേണ്ടുള്ളൂ അപ്പൊ നമ്മളും പിന്നെ അതെന്നങ്ങട് സെലക്ട്ടെയ്യും.
ആഹ് അതെ അതെ ഇതൊക്കെ ഇട്ടിട്ട് പക്ഷെങ്കി ഇപ്പം കൂടുതലും. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കൂടുതലെന്ന് എൻക്കി തോന്നിട്ടുണ്ട്
അതെ അല്ല കഴിക്കാൻ പാടില്ലന്നൊക്കെ അറിയാം ന്നാലും
ആഹ് അതെ അതെ ക്രേവിങ്സ് വെരുമ്പോ കഴിക്കും മ്പളെന്തായ എല്ലാരുംഅത്പ്പോ അങ്ങനെയാണ് എങ്കിപോലും ഇത്
മ്മള്അങ്ങനെള്ളൂട്ടോ ഹസ്ബന്റിന്റെ കൂടൊവുമ്പോ ഭയങ്കര ദോശ അങ്ങനെള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ സമ്മതിക്കോള്ളൂ.
ഭയങ്കരിതാ
ആഹ് എനിക്ക്യോന്നു ആ എനിക്ക്‌യോന്ന് ഈ ഇപ്പഴ്ത്തെ ഒണ്ടാവുന്നേന്റെ പി പല രോഗങ്ങൾടെ മെയ്ൻ റീസണീ ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒക്കെയായിട്ട് തോന്നിട്ടുണ്ട് താങ്കൾക്കങ്ങനെ തോന്നിട്ടുണ്ടോ?
അതെ നല്ലോണ്ണം തോന്നീറ്റ്ണ്ട് കാരണം അവരിങ്ങനെ ഇപ്പ ഈ ഫുള്ള് തട്ടുകട കാര്യങ്ങളൊക്കെല്ലോ നാലുമണിയൊക്കെ ആ ഒരു ടൈം ആവുമ്പോഴ്ത്തേനും അവരീണ്ടാക്കിയ എണ്ണേൽ തന്നെ അങ്ങനെണ്ടാക്കുക അതുപോലെ കുറെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടാക്കിട്ടൊക്കെ അല്ലേ മിക്സ് ചെയ്തിട്ടൊക്കെല്ലേ ഉണ്ടാക്കണത്. പ്പ അതിന്റെ ഇതൊക്കെ കാരണമായിരിക്കാം
ആഹ് യഥാർത്ഥത്തിൽ നമ്മള് ഒരു ദിവസം കഴിക്കേണ്ട ഓയിൽ എന്ന് പറയുന്നത് വളരെ കൊറവാണ് പക്ഷെ അത് നമ്മള് ഒറ്റ ഒരു ഈ പൊരിപ്പ് പറയുന്ന ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവട പരിപ്പുട അതൊക്കെ കഴിക്കുമ്പോ തന്നെ ഒരു ദിവസത്തെല കഴിക്കാവുന്നതിലും അധികം ക്വാണ്ടിറ്റിയിലുള്ള ഓയില് നമ്മൾ കഴിക്കുന്നുണ്ട്.
ആഹ് അപ്പ അതൊണ്ട് തന്നെ ഒരുപാട് ഇപ്പ ഹോസ്പിറ്റലിൽ ആണെങ്കിലും പേഷ്യൻസിന്റെയൊക്കെ എണ്ണം ഇങ്ങനെ കൂടികൊണ്ടിരിക്കല്ലേ? അത് ഇതുകൊണ്ടു തന്നെയാണ് അല്ല പണ്ട് കാലത്തെന്നും അത്രക്ക് ഉണ്ടായിരുന്നില്ലല്ലോ?
ആഹ് അതെ അതെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാ എന്ത് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പോലെ വർക്ക് ക്കൗട്ടുംജോലികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഫുഡ് കഴിക്കുക ഫോൺ നോക്കുക ആ ഒരു പരിപാടിയിലേക്ക് എങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫാറ്റ് അടിഞ്ഞു കൂടി രോഗങ്ങൾ ഉണ്ടാവുന്ന പോലെ തോന്നിട്ടുണ്ട്. ഉം അതിനെ കൊറക്കാനായിട്ട് നമക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്.
ആഹ് ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ ഇലക്കറികളും പയർ വർഗങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഇപ്പോ അത് മാറും എന്ന് തോന്നല്ല്യാ അതും അതെ ഹെൽത്തില്ലാണ്ട്- ഇപ്പം നമ്മള് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മള് പുറത്തുന്ന് വാങ്ങുണ ഈ പൗഡറും കാര്യങ്ങളെ തന്നെ അല്ലെ അതിലും യൂസ് ചെയ്യണത് അതും പ്രശ്നാണ് പിന്നെ ചോറാണെങ്കിൽ അതികം കഴി ക്കാൻ പാടില്ല അതും ഫാറ്റ് കൂട്ടും.
അതെ അതെ യഥാർത്ഥത്തിൽ ഈ കേരളത്തില് കേരളത്തിലേക്ക് കൂടുതലും ചോറാണല്ലോ മെയിനായിട്ട് കഴിക്കുന്നത് ആൾക്കാര് ഉച്ചക്ക് ചോറ് രാത്രിയില് ചോറ് സൈഡിഷ് ഒക്കെ നമ്മള് കറി ചേറിൻ്റെ കൂടെരു കറി പോലെയല്ലേ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കൂട്ടുന്നത് അത് യഥാർത്ഥത്തി നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ലേ തരുന്നുള്ളൂ. അത് ആക്ച്വലി നമുക്ക് വളരെ കൊറച്ച് മതി ആഹ് അപ്പോ
സാലഡ് ഒക്കെ ആണെങ്കിൽ പിന്നയും കുഴപ്പമില്ല ഈ രാത്രി സമയങ്ങളിലൊക്കെ ചപ്പാത്തി അതുപോലെ സാലഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കായിരിക്കും ഒന്നുടെ നല്ലത്.
അതെ അതെ മറ്റേ ചോറിനെക്കാട്ടിലും ഹെൽത്തിയാണ് അല്ലേ ആഹ് അഹ്-
അത്രയൊക്കെ ന്യട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡ്സ് ഒക്കെ കഴിക്കാവുന്ന നല്ലത് ചെറു പയറൊക്കെ ആഹ് പ്രോട്ടീൻ ഒക്കെ
അതു പോലെ വർക്ക് ഔട്ട് ചെയ്യുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്
അതെ ഇപ്പൊ ഈ ഐടി കമ്പനിയെ അതുപോലുള്ള കമ്പനികളിലല്ലേ കൂടുതൽ ആളുകൾ ഇങ്ങനെ ജോലി ചെയ്യണതൊക്കെ പണ്ടത്തെ പോലെ ഇങ്ങനെ എക്സസൈസ് പോലെ പുറം പണികളൊന്നും അങ്ങനെ ചെയ്യണില്ലല്ലോ
ഇല്ലല്ലോ എസിൽ ഇരുന്ന് വർക്ക് ചെയ്യാ അതെ ആഹ്
അതെ
അപ്പൊ നമ്മൾ അങ്ങനത്തെ ജോലികൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ പക്ഷെങ്കിൽ അതിന്റെ കൂടെ നമ്മള് നമ്മുടെ ബോഡിക്കും കൂടി വേണ്ടിയിട്ടുള്ള സ സമയം കണ്ടു പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ
അതെ
ഉം പിന്നെ താങ്കൾ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ
എക്സസൈസ് ഞാൻ ചെയാറില്ല ഹസ്ബന്റ് ചെയ്യാറുണ്ട് ഞാൻ ല്ല ആള് ഭയങ്കര ഹെൽത്തി ഹെൽത്ത് നോക്കണ ഒരാളാ അതെ
അപ്പൊ ചെയ്യുന്നത് നന്നായിരിക്കും താങ്കളും കൂടി
ഏഹ് എന്നോട് പറയും രാവിലെ എണീറ്റ് എന്റെ കൂടെ വന്ന് ചെയ്യ് എന്നൊക്കെ പറയും ഞാൻ പിന്നെ വീട്ടത്തെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോ അതൊരു വ്യായാമം വിചാരിക്കാത്തന്ന് പറഞ്ഞിട്ടാ അത് മാത് ത്രല്ല ഇങ്ങനെ ചെയ്യുമ്പോഴും കൂട ആണ് ഇത് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ലതതോന് ന്നോട് പറട്ടോ ആ വീട്ടത്തെ വർ ക്ക് മാത്രല്ല അല്ലാണ്ടേ ചെയ്യണം ഇങ്ങനെ വർക്ഔട്ട് ചെയ്യണം അത് മാത്രമായികഴിഞ്ഞൽ ശെരിയാവില്ല അത് ഇപ്പ വെറുതെന്തെങ്ങനെ വെള്ളം തുറക്കണം മാത്രം കഴിക്കണോ അങ്ങനത്തെ കാര്യ ളല്ലേ അതല്ലാണ്ട് ചെയ്യണം എന്നൊക്കെ പറയും
ആ മാത്രല്ല പണ്ട് കൂടുതലും അരിയരക്കുന്നു ഓൽ ഒലക്കയിലിട്ട് പിന്നെ തുണി കഴുകുന്നത് കല്ലിൽട്ട് ട്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പക്ഷേ ഇപ്പൊ കൂടുതലും അതെല്ലാം മെഷീനിലോക് പോയപ്പഴേ അങ്ങനെയുള്ള വ്യായാമം കൂടി നമ്ക്ക് കൊറഞ്ഞിട്ടുണ്ട്.
ആഹ് അതന്നെ പറ
സ്കൗട്ട് എന്ന് പറയുന്നത് ഒരു ഉം
ഇപ്പൊ ഏ മറ്റേ തറ തുടക്കുയാണെങ്കിൽ നമ്മള് മോപ്പായിട്ട് തുടക്കു മറ്റേ തറയിൽ ഇങ്ങനെ കെടന്നിട്ട് ഇങ്ങനെന്താ തുടക്കല്ലേ ചിണ്ട അതെ ണ്ടർന്ന് പിന്നെ അരക്കാണെങ്കിൽ അതെ അമ്മിക്കല്ലിൽല്ല മിക്സിൽ അരക്കും വാഷിങ്ങ് മെഷീൻല്ട്ട് ട്ട് ട്ട അലക്കിയിട്ട് കൊണ്ടുവരുനു അത് ഉണക്കണ അതെ ഓട്ടോമാറ്റിക് ആണേ അത് നോക്
അതെ അതെ സത്യ സത്യം അപ്പൊ നമ്മക്ക് എത്രത്തോളം ഇങ്ങനേ എന്താണീ വർക്ക് കൊറയുന്നു അത്രയും നമുക്ക് വർക്ക്യ്യാനുള്ള സമയം കണ്ടെത്തണം കൗട്ട്യ്യാനുള്ള നമ്മുക്ക് ബോടക്കി പിന്നെ അതിനെക്കാട്ട്ലു ഫുഡ് നന്നായിട്ട് കഴിക്യാ ഈ വർക്കഔട്ട്യ്യ അതൊ ക്കെയാണ്ൻക്ക് തോന്നുന്നു രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ കൊറച്ച് നിർത്താൻ വേണ്ടിട്ട് പറ്റുന്നള
അതെ പിന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞാ അത്രയും നല്ലതാണ് പക്ഷേ എങ്ങനെ ഓരോ ആഹ് ക്രീയേവിങ്‌സ് നമ്മളിപ്പോ വീഡിയോസ് കാണണെങ്കിൽ അതെ ഇപ്പൊ ഫുള്ള് മറ്റേ വാട്ടാറ്റ് ഈറ്റിന്റെ പിന്നെന്ത ഓരോരൊ റെസ്റ്റോറന്റ്ല് ഓരോ ഫുഡ്കള് അതൊക്കെ കാണുമ്പോൾ നമക്ന്ന
അതൊക്കെ സത്യസത്യ അതൊകെ നമ്മളെ നല്ല ഇൻഫ്ലൂവൻസ് ചെയ്യും കര്ണം നമ്മൾ ഇപ്പൊ എല്ലാരും സോഷ്യ റ്റൽ മീടിയേ കൂടുൽ ആക്ടിവ് ആണല്ലോ അപൊ അവര് കാണുന്നതെല്ലാം പുതിയ പുതിയ ഓരോ ഫുഡ് ഐറ്റംസ് എറങ്ങുമ്പോഴും ട്രെൻഡ് ആകുമ്പോഴും നമുക്ക്- അതും കഴിക്കണം എന്നുള്ള ഒര് ഇത് വരുംയില്ലേ
അതെ അതുകൊണ്ട് പിന്നെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് നിർ തുല്യയാ പിന്നെ അത്ങ്ങനെ പോയി കഴിക്കാൻ തോനും
ശരിയാണ് ശരിയാണ്
എങ്ങനെ പിന്നെ എന്താ വെക്കേഷനെക്കെ ആയിട്ട്?
വെക്കേഷനൊക്കെ ആയിട്ട് എനിക്ക് യഥാർത്ഥത്തി മെയിൻ ആയിട്ട് ഇപ്പം ഈ ഫുഡ് ഷുഗർ കട്ട് ചെയ്യണം. ഫുഡ് നന്നായിട്ട് കഴിക്കണം വർക്ക്‌ ഔട്ട് ചെയ്യണം ഇതൊക്കെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ചിന്തകള് പക്ഷെ- നടക്കുന്നില്ല
അതെ ഞാനങ്ങനെ ചിന്തിക്കാറ് പോലുയില്ല ഹസ്ബൻഡ് പറയുമ്പോ മാത്രം ഒന്ന്- ആഹ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ചെലപ്പോഴൊക്കെ അവരിങ്ങനെ വർക് ഔട്ട്യ്യുമ്പോ ഞാൻ വന്നിട്ട് ഇങ്ങനെ എക്സൈസ് ഒക്കെ ചെയ്യാൻ നോക്കുട്ടോ അപ്പൊ ഈ കൊറേ കഴിഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മടിയവാ അപ്പോ പറയും മടി പിടിക്കാണ്ട് അങ്ങ്ട് ചെയ് അങ്ങട് പറയും അപ്പൊ ഞാൻ കൊറച്ച് നേരം നിന്ന് ചെയ്യും എന്നിട്ട് പറയും ആ കുട്ടിക് കരയല്ലോ അപ്പ ഞാനൊന്ന് പോയിട്ട് വരാവെ പക്ഷെ അവരെന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുട്ടോ
ആഹ് യഥാർത്ഥത്തിൽ നമ്മള് ഇരുപത്തൊന്ന് ദിവസം- ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് ശീലംമാവും എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഇരുപത്തൊന്ന് ദിവസം ഒരു മണിക്കൂർ വെച്ചിട്ട് ജിമ്മിലൊന്നും പോവാതെ തന്നെ വീട്- ട്ടിരുന്നു തന്നെ എക്സസൈസ്- ഒരു മണിക്കൂറത്തേക്ക്‌ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മള് ചെയ്തോളും കഥ നമ്മുടെ ശീലം ആയിക്കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉം നമുക്ക് എന്താണോ ചെയ്യേണ്ട കാര്യ- നിങ്ങള് ഇരുപത്ത്ഒന്ന് ദിവസം മടി പിടിക്കാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ബാക്കി പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളുംന്ന്
അതെ ഇവിടെ പിന്നെ ഞാൻ അധികം അത്ര വലിയ തടിയോ കാര്യങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണേ പക്ഷെ വീട്ടിലെ അച്ഛനൊക്കെ ഭയങ്കര കൊളസ്ട്രോളും ഷുഗറും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയും അച്ചാ അങ്ങനെ വർക്ക് ഔട്ട് ചെയ്താ മതി അപ്പോ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കൊറയും പിന്നെ ഇട- ഇങ്ങന ഷീണംയൊക്കെ വരിയേ അപ്പൊ ഗുളിക ഇങ്ങനെ കഴിക്കാ ചെയ്യയ ഏ എന്തോലും വന്നാ അപ്പപ്പോയി ഡോക്ടറെ കാണിക്ക- ഗുളിക കഴിക്കും അങ്ങനെ കൊറേ ഒരു പത്തി - പത്ത് പന്ത്രണ്ട് ഗുളികയൊക്കെ ഒരു ദിവസംയിങ്ങനെ ഒരു ടൈമിലിങ്ങനെ ഒരു നേരം കഴിക്കുവെ ഞാൻ പറയും ഇത് ഇങ്ങനെ കഴി - കഴിക്കാണേന് പകരായിട്ട് പോയിട്ട് എക്സസൈസ്- ചെയ്തുടെ ജിമ്മിനെങ്കിലും ഇനിയിപ്പോ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ വെക്കുന്നില്ല അല്ലെങ്കി മടി തോന്നുയാണെങ്കി ജിമ്മിൽ പോയി ചെയ്തുടെ എന്നൊക്ക ഇങ്ങനെ ചോദിക്കും ആ അച്ഛൻ കൊറച്ച് നേരം നടക്കും എന്നിട്ട് കൊറച്ച് എന്തേലൊക്കെ ചെയ്യും എന്നിട്ട് ഇങ്ങട് പോരും എന്നിട്ട് ഗുളിക- വച്ചാൽ തന്നെ മാറുള്ളൂ പറയും അങ്ങനത്തെ ഒരു മൈയിൻഡ് സെറ്റ് ആക്കി വെച്ചേർക്കുവാനേ
ആഹ് അതെ അതെ നമക്ക്- ആ കൊറച്ച് പ്രായമായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തിരുത്ത - ത്താൻ പറ്റില്ലല്ലോ നമ്മുടെ എന്താണോ ശരിയെന്ന് വിചാരിച്ചിരിക്കുന്നത് അതിനെ പിന്നെ മാറ്റാൻ പാടായിരിക്കും
ആഹ് പക്ഷെ അച്ഛന് അത്ര പ്രായയില്ല അച്ഛനിപ്പോ- ആ ചെയ്യാവുന്ന തന്നെ ഉള്ളൂ ഇപ്പൊ ജിമ്മിലൊക്കെ പോണെ ഒരാളുടെ ആഒരു ഇത് തന്നെ ആയിട്ടുള്ളൂ പക്ഷെ ആള് പോണില്ലേ അത് അച്ഛന്റെ ഒരു മൈൻഡല് ഇത് മരുന്ന് വെച്ചാ മാ - ത്രേ മാറുള്ളൂ എന്നുള്ളൊരു ഇതാണേ
യഥാർത്ഥത്തി നമ്മള് മരുന്ന് കഴി - വച്ച് കൊറയ്ക്കുന്നതിനെ കാട്ടിലും അല്ലാതെ കൊറക്കുന്നതായിരിക്കും നല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഈ- മരുന്നിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ
അതും അല്ല കൊറേ കഴിച്ചു കഴിഞ്ഞാൻ കിട്നിണിക്കും കംപ്ലൈന്റ് ആവുവേ ഇപ്പൊ അങ്ങനെയൊരു സംഭവം ഇല്യ ഇനിയിപ്പ അത് കഴിച്ച് കഴിച്ചിട്ട് കിട്നിക്ക് എന്തെലും കംപ്ലയിന്റ് ആയിക്കഴിഞ്ഞാൽ അതും നമ്മള് ഇതാവണ്ടെ ഞാന്- അത്രക്ക് ഗുളി കഴിക്കും ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ ഒരു നേരം കഴിക്കുമ്പോ ഞാൻ ഇന്നലെ എന്താ ഇത്‌ ഇങ്ങനെ കഴിക്കണേ ചോറിന്നേക്കാ കൂടുതല് അധികം - ണ എന്നൊക്കെ ഞങ്ങനെ പറയ് ആഹ് അതന്നെയാണ്
അത് ആഹ്
അപ്പൊ വീട്ടിലന്നെ എണ്ട് പറയ അങ്ങനെ പക്ഷെ ഹസ്ബൻറ് അത്ര ഹസ്ബൻഡ് എത്ര തടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവര്ക്ക് ഭയങ്കര ഇപ്പൊ ഹാർട്ടിന് ഓരോ കംപ്ലൈന്റ് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴക്കെ അവർ ഭയങ്കര പേടി അതുകാരണം വർക്ക് ഔട്ടിയടോ അല്ലാണ്ട് തടി
ണ് അപ്പത്ത ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് ശ്രദ്ധിക്കാതെ പോകുമ്പോം ഉം അതെ അതെ അതുപോലെ ഹസ്ബന്ഡന് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടോ
ഇല്ല്യ ഇതുണ്ട് ഗ്യാസിന്റെ കംപ്ലയിന്റ് ഉണ്ട് അത് ഫുഡ് നേരത്തിന് കഴിക്കാഞ്ച് ഒക്കെ ഏയ് അങ്ങനൊന്നുല്ല കൊളസ്ട്രോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല
അതീ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ആണ് എനിക്ക് തോന്നുന്നത് കാരണം ഹെൽത്തി ആയിട്ട് രിക്കുന്ന ഒരാൾക്കത് വരില്ലല്ലോ
അല്ല വർക്ക് ഔട്ട് ചെയ്ത തറിന്നില്ല ഇത് വന്നതിന് ശേഷമാണ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയത് അതിന് ശേഷം പിന്നെ കറക്റ്റ് ആയിട്ട് പ്പ വരുന്നുണ്ട് ഇപ്പോ അങ്ങനെ അതൊന്നുല്ല വരുന്നൊ മാറ്റിപ്പ വർക്കൗട്ട് എന്നും ചെയ്യും ഇപ്പൊ കംപ്ലയിന്റില്ല ഗ്യാസോ കാര്യങ്ങളൊന്നും വരാറില്ല അപ്പൊ വർക്കൗട്ടെയ്ത കാരണല്ലേ അപ്പൊ അവര് അതൊരു വിശ്വാസം ഇപ്പൊ വർക്കൗട്ടെയ്യാ കാരണാണത് പിന്നെയും വരാത്തത് മാറി വരണണ്ടല്ലോ പ്പ അവര് മുടങ്ങാണ്ട് ചെയ്തൊണ്ടിരിക്കൽണ്ട് എങ്ങനെ
ഓക്കെ ഓക്കെ
കട്ടാക്കിക്കോട്ടോ